ആഹാ, ആഹ, ആഹ, കളിക്ക്ണ്ട് പിന്നെ- എന്തൊക്കേ വിശേഷം.
ആഹാ, ആഹാ, ആഹാ, എന്താ വിശേഷം? സുഖം..., പിന്നെ ഉച്ചക്കെന്താ- ഇണ്ടാക്യേന്ന്?
ഉച്ചക്ക് ചോറും, പിന്നെ,
ആഹാ,
ചെറിയെ പുതിയാപ്പിള കോരാന്ന്- പറഞ്ഞ മീന്ല്ലേ?
ആഹാ, ആഹാ, ആഹാ, ആഹാ, ആഹാ,
ആഹ, മീനും പിന്നെ സാമ്പാറും, വെച്ച് പിന്നെ പയറുപ്പേരിം, പപ്പടും.
ആഹാ, ഹാ, അത് നല്ല രസാലേ- പൊരിച്ചാലൊക്കെ നല്ല രസ.
ആഹ, അത് പോ - അത് ഞാൻ പൊരിക്കെന്നെ- ചെയ്തത് മിഞ്ഞാന്ന് ഞാൻ- ചാറ് വെച്ചിട്ട് ആർക്കും പറ്റീല്ല. മീനൊക്കെ ഇട്ത്ത് ഓയ് വാക്കി.
ആഹ, ആഹാ അത്- രസണ്ടാവൂലല്ലോ? അയ്ന് ചാറ്. ച്ചാല്, ഞാൻ അതിന്റെ- ഇതൊക്കെട് ഏ, ആഹാ, തേങ്ങെക്കെ വറുത്തരക്കും എന്താ അയിന്റെ തലവാക്കെടുത്ത്- ത്ത്ങ്ങാണ്ടൊക്കെ ആഹാ, അങ്ങനാവു- പിന്നി രസണ്ടാകും ആ തേങ്ങ- വറുത്തേന്റെ ഒക്കെ ചൊയ- വെരുമ്പോ. ഒര് വേറൊരു രസംറ്റും.
ആഹാ, ആഹാ ആ മീനില് ആഹാ, പുളിയൊക്കെട്ട് തേങ്ങ- വറത്തൊക്കെരപ്പിച്ച്, ആഹാ. ആഹാ, ആഹാ, അങ്ങന് തന്നെ. അങ്ങനെ വെച്ചാല്- അങ്ങനാകുമ്പോ പിന്നിം, ആഹാ- തേങ്ങ വറുത്തേന്റെക്കെ ആ മല്ലിം,
ഉം...,
യൊര് പിന്നീം ഒര് രസാവും ഉം.
ഞാൻ ഇബടെ അങ്ങനൊന്നും ചാറെക്കലില്ല്യ. തേങ്ങ വർത്ത്ട്ടൊന്നും ചാറക്കലില്ല്യാ മീൻല്. സാംമ്പാറ് വെക്ക്മ്പളേ അങ്ങനെ വെക്ക്ള്ളു.
ഇബെടെ ഇവര്ക്കാ തേങ്ങ അഅ്‌ ഡബ്ള് ആ ബത്തലൊക്കെ ക്ക് ക്ക്ട്ടാണെങ്കിലൊക്കെയ് കൊറ്ച്ച് ട്ത്ത്ങ്ങാണ്ട് അങ്ങനെ തേങ്ങ വറുത്ത്ങ്ങാണ്ട് വെ ക്കാം പറയും കറി.
ഞമ്മള് പോത്തർച്ചിക്കെ വെക്ണമാരി കോഴിയോക്കെ വെക്ണമാരി.
ആഹ് അത്പോലെ വെക്കാം പറയും തേങ്ങ വറ് തര്ക്കണം അയെന്ത് കിട്ടിയാലും വടെ അങ്ങൻ തന്നെ. ഈയൊരു വെണ്ടയ്ക്കിം തക്കാളിം ഞമ്മള് കറി വ്ക്കാണെങ്കിലും അതി ലേക്ക് തേങ്ങ വറ്ത്തരച്ച് വെക്കണം അതാഷ്ടം. അതാഷ്ടം അത് പറയും അങ്ങനെ ഇനിപ്പ സാമ്പാറക്കാണ്
ക്കലില്ല്യാ സാമ്പാറ് ആഹ് സാമ്പാറ്ക്ക് വക്കും. ഉം തേങ്ങ വർത്ത്ങ്ങാണ്ട് വെക്കും പിന്നെ ഞമ്മള് ച ഇട്ച്ചക്ക ചാറക്കുല്ലോ.
ആഹ് ആഹ് ആഹ് അയ്ക്കും രസാണ്ല്ലേ.
ആഹ് അയിക്കും രസാ അല് ആഹ് അയ്ല് വർത്തരച്ച് ചാറ് കടച്ചക്കിം ഇടിച്ചക്കിം ഒക്കെണ്ട് എല്ലാരൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ്. ഞാന് ഇവടെ മത്തിക്കെ കൊണ്ടന്നാല് ഉം ആഹ് വടെ കാക്ക പറയല് മത്തിയൊക്കെ കൊണ്ടന്നാല് മത്തിയൊക്കെ ഏ ങ്ങനെ തേങ്ങ വർക്കുമ്പോ പറയും അയിക്ക് വെണ്ടക്കിംന്ന് അരിഞ്ഞിടാം പറയും എന്നിട്ട് തേങ്ങ വർത്തര് ച്ചത് കറിക്കാം പറയും ഓരോര്ത്തർക്ക് ഓരോ ഇഷ്ടാണല്ലോ.
ആഹ് പക്ഷെ ഞാം മീൻല് വറ്ത്തരക്ക്ന്ന് ന്നടാടെ കേക്ക്ആട്ടൊ.
എഹേ ഇണ്ട് തേങ്ങ വർത്തര്ച്ചാ ന്നല്ല രസാണ്. ആഹ് അവ് ഓരോര്ത്തർക്ക് ഓരോ ഇഷ്ടം ചെലാൾ ക്കക്ക് ഇഷ്ടണ്ടാവൂല ഒന്ന് വെച്ചോക്കൊണ്ടി ഒരീസം ഒന്ന് വെ ച്ചോക്കണ്ടി ആഹ്, ഒന്ന് കഴിച്ചു ആഹ്. ആഹ് ആഹ് ആഹ്. ചെത് പുളിയൊക്കെ വെരുമ്പോം വേറൊരു ചായായ്റ്റാ വെര്ആ. പുളിയൊക്കെ പാരൂലേ അമ്മള് തക്കാളിം പുളിയൊക്കെ ഇട്ട് വരുമ്പോ കറിവേ
ഉം.
ആഹ് വറ്ക്കുമ്പോരു വേറെ രസം വെരും സാമ്പാറ് പൊടി വീട്ടില് ണ്ടാക്കലാണോ പൊടി മസാലകള് അയ്ക്ക് സാമ്പാർക്ക്?
അല്ലല്ല വാങ്ങലെന്നേണ്.
ആഹ് വാനത്തിലെ ആഹ് ആഹ് ആഹ് അഅ്‌ ചെലൊല് അലെ ഞാനും വാങ്ങലന്നേണ് എഹ് ചെലേ ആൾക്കാരോക്കെങ്ങനെ കാൻണേയ് ഇങ്ങനെ ണ്ടാക്കി കാണ്ടൊക്കെങ്ങനെ ഓരോ പൊടികളൊക്കണ്ടാക്കി വീട്ടില്ണ്ടാക്കിങ്ങാണ്ടങ്ങനെട്ണ് കാണാ. അതെ ച്ചോയ്ച്ചത് അങ്ങനെടെല്ണ്ടോ ചോയി ക്ക, ഞാനൊക്കെ വാങ്ങലെന്നെ ആഹ് അമ്മക്കോന്നത് അറീലാ ഇൻക്കു അത് അറീലാ ‌ അഅ്‌ ങ്ങനെ ക്കേണ് എന്തൊക്കെ കൂട്ട് ന്നൊന്നും അറീലാ അയിന്റെ മസാല കൂട്ടൊന്നു അറീലേയ് അറിണോൽക്ക് ഇടല്ലേ
അതന്നെ. ചെലെ കൂട്ട് നന്നാവും ബിരിയാണിക്കൊക്കെ ചെലൊര് മസാലണ്ടാക്കിയാ നല്ല മണണ്ടാവും. ഉം ഞമ്മള്ണ്ടാക്കിയ മണം
ആഹ് ആഹ്. നമ്മളെന്നെ എന്താണ് ചെലെ സമയത്ത് ഞമ്മള് ബിരിയാണിക്കെവെച്ചാ നല്ല രസെയ് ചെലെ സമയത്ത് വെച്ചാല് ആ ഒര് രസം കിട്ടൂലല്ലോ.
ഉം ഞമ്മളെല്ലാ സാധനിട്ട് വെച് ച്ചാലും ചെൽപ്പോ നന്നാവൂല്ല പക്ഷെ കല്യാണത്തിനൊക്കെ പോയി ബിരിയാണി കയ്ക്കുമ്പോ അ തവര്ന്നല്ലോം തോനെട്ട് വെക്ക്ന്നതാണ് അവര്ക്ക് നല്ല നന്നാവും
നല്ല രസായ്കാരം ആഹ് അതെപോലെ നമ്മളന്ന്‌ ന്തിയൊക്കെ വെക്കാ മന്തിവെച്ചാല് ഓല് വെക്ക്ണ ടേസ്റ്റ് വര്ല്ലല്ലോ ആ മസാലകൂ
ഇല്ലല്ല്യാ
ഇനീപ്പോ ഓല് വേറെന്തെങ്കിലും ഇട്ണ്ടോ അറീല
എപ് എത്ര യൂട്യൂബിലട്ച്ചോക്കിട്ട് വെച്ചാലും മന്തി നന്നാ മന്തി അവര്തും ഞമ്മളൊതൊക്കെ ഒരേപോലത്തന്നെ.
ആഹ്.
അവര്ടെ ടെസ്റ്റ് വേറേണ്.
ഇന്ത്‌ ഏ യു താണല്ലോ ഹോട്ടൽ ഏഹ് രുചീല് അമ്മള് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഇണ്ടാക്ക്ണേക്കെ പർഞ്ഞാണ്ട്ങ്ങനെ കാണുമ്പോ അയ്പോലൊന്ന് ണ്ടാക്കിയോക്കും ആഹ് കൂട്ടൊക്കെ ഇട്ട്ണ്ടാക്കിയോക്കും പക്ഷെ ആ രസം കിട്ടലില്ല.
ഏഹ് രസം കിട്ടൂലാ. എങ്ങനെണ്ടാക്കിയാലും ആ ടേസ്റ്റ് കിട്ടൂലയ്ന്.
ആഹ്. പലഹാരങ്ങളൊക്കെണ്ടാക്കോ ഇപ്പ നെയ്യപ്പം കൽത്തപ്പം അങ്ങൻത്തൊക്കെ?
ആഹ് അതൊക്കെണ്ടാക്കും നെയ്യപ്പം കൽത്തപ്പൊക്കെണ്ടാക്കും.
ആഹ് ആഹ് ആഹ് ഞാന് കൽത്തപ്പണ്ടാക്ക്യ നന്നാവൂല. കൽത്തപ്പത്ത്ക്ക് എത്തക്കെടല്? ന്നാ നെയ്യപ്പൊക്കെ ചുട്ടാ പിന്നെന്താണ് ചോറൂട്ടല്ണ്ടോ കൽത്തപ്പത്ത്ക്ക്.
ഏഹ് ചോറൂട്ടലില്ല്യാ.
ഏഹ്. ഞാന്നാള് യൂട്യൂബില് നോക്കിക്കാണ്ട് ചോറും അരിം എഹ് ഒക്കെ ഇട്ട്കാണ്ട് ഉം എഹ് അങ്ങനെ ശർക്കരേ ക്കോഴിച്ച് ചൂട് ശർക്കര പിന്നെ ഉര്ക്കികാണ്ടാ കൂടിലാണ് ശർക്കര ആഹ് ചൂട്ലാണ് ശർ ശർ ആഹ് ആഹ് അങ്ങനെ ഒഴിച്ചിട്ടൊക്കെ. പക്ഷെ അതിന്റെയ് നടു ഇങ്ങനെ ഒര് ഒര്ത്പോലെ ആഹ് നടു ക്ക്‌ വെന്ത്‌ വേവാത്ത പോലെ ആഹ് ആഹ് ആഹ്.
ആഹ് ആഹ്.
അയ് കട്ടി പോവും വള്ളം കട്ടി കൂടുമ്പളാണാലോ നടുഭാഗത്ത് കട്ടി കൊർക്കണം.
കട്ടി കൊറക്കണംല്ലേ ആഹ് ആഹ്. അയില്ങ്ങനെ കണ്ടു ഞമ്മള്പ്പോ ദോശമാവിന്റെ രീതില്ന്നൊക്കെ പർഞ്ഞ് കാണ്ടിങ്ങനെ കണ്ടീന് യൂട്യൂബില് അപ്പ അതുപോലെ ഒക്കെ ആക്കിയൊക്കെ ചെയ്തുക്കണേ പക്ഷെ
കൊറേ നേരം വെക്കുമ്പോ നമ്മൾത് അടി കര്യും ചെയ്യും
ആഹ് കുക്കർലാ ഞാൻ ഒഴിച്ചീഞത്
ളെന്നെ അപ്പൊ കുക്കർന്റെ ചോട്ടിൽ ഒരു തട്ട് വെച്ച് കൊടുത്താൽ മതി
ആഹ് അങ്ങനെ ചെയ്താ മതില്ലേ ആഹ് അപ്പൊ തട്ടാദ്യം ചു തട്ടാദ്യം ചൂടാക്ക
ആഹ് ന്നട്ട് അയിന്റെ മേലെ വെക്ക ആഹ് ന്നട്ട് കൊറച്ച് വെക്കുക ഞാനാദ്യം കേക്ക് ഇണ്ടാക്കുമ്പോ വെച്ചിട്ട് പെട്ടെന്ന് ഇന്നട്ട് ഞാൻ ഇടക്കടക്ക് ഇങ്ങനെ തൊറന്ന് നോക്കും ചെൽപ്പോ ങ്ങനെ പൊന്തി വന്നതാണ്ട് താവും ഞാൻ തൊറന്നോക്കും ഇടക്കൊക്കെ പിന്നെ ത് പൊൻ ആഹ് ഞാൻ തൊറന്ന് നോക്കലന്നെ കൊറ കൊറച്ചാണ്ട് കയുമ്പോ വെന്ത്ക്ക്ണോ നോ ഉം ഞാൻ കേക്ക്ണ്ടാക്കും ചെൽപ്പോ അങൊട്ട് പൊന്തി ആണ്ട് വന്നിട്ടുണ്ടാവും ആഹ് ആഹ് പൊന്തി ഇങ്ങട്ട് വരും ങ്ങട്ട് തൊറന്ന്ണ്ട് നോക്കിയാ അപ്പാണ്ട് മർന്നങ് പോവും ആഹ്
ആഹ് ആഹ് ഞാൻ ഇറങ്ങിപ്പളെ കണങ്ങിട്ട് അതൊക്കെ നല്ല ഉഷാറായിട്ട് പൊന്തിൻ പക്ഷെ കൽത്തപ്പം ഉണ്ടാക്കിട്ടാത്
അതെങ്ങനെ ഇണ്ടാക്കല്
ഇറാനിപ്പോളെ അത് പി ആഹ് അത്പ്പം നമ്മള് ഏഹ് പിന്നെ കൊറച്ച് പാല് കൊറച്ച് സൺഫ്ലവർ ഓയില്
ഉം
പിന്നെ മൂന്ന് മുട്ടെ തോനെ വാണെന്നുണ്ടെങ്കിൽ നാലണ്ണം ഇട്ത്തോ ഞാൻ ഇട്ക്ക്ണെ കണക്കാ പ്പൊ പറഞ്ഞന്നെ മൂന്ന് എടുത്തു പിന്നെ ആഹ് അത് മൂ ആഹ് പിന്നെ കൊറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട്ക്കാണ്ട് മിക്സിയിൽ നല്ലോണ്ണം അടി ക്കാ ന്നട്ട് മാവ് അടിക്കാ പക്ഷെ നമുക്ക് അയ്ക്കിട്ണെ സാധനങ്ങ ള് നമ്മളിപ്പോ ഇവിടെ അരിപ്പത്തിരി യൊക്കെ ഇണ്ടാക്കുമ്പോ ഇണ്ടാക്കൂല്ലേ ഉള്ളിയും തക്കാളിയൊക്കെ അല്ല ഉള്ളി ക്കെ വാട്ടികാണ്ട് വേവിച്ചികാണ്ട് ആഹ് ഏഹ് ആയിക് അങ്ങനെ ഇട്വാ നമ്മളിപ്പൊ കട്ലറ്റ്ക്കൊക്കെ ഉണ്ടാക്ക് ണ ആ മസാല കൂട്ടില്ലേ ആഹ് പിച്ചിട്ക്ക്ണേ ആഹ് കട്ലറ്റ്ക്ക് ഇണ്ടാക്കുമ്പോ നമ്മള് ഇണ്ടാക്കലില്ലേ ആഹ് ആഹ് അതുപോലത്തെ മസാല കൂട്ട് അതും റെഡിയാക്കാ ന്നട്ട് പിന്നെ ആദ്യം കുക്കർക്ക് കൊറച്ച് ഈ മാവ് ഒഴിച്ച് കാണ്ട് ഒന്ന് ഇങ്ങനെ ഒരു ഈ മസാല ഇങ്ങനെ ഇടാ ആഹ് ഈ മസാല ഇങ്ങനെ പരത്തിട
ഉം
ന്നട്ട് പിന്നിം അയിന്റെ മേലക്ക് ഒന്നും കൂടെ ഈ മസ് സാല ഒഴിക്ക ന്ന ആഹ് മാവ് ഒഴിച് മാവ്ഴിച്ച കൊടുക്ക ആഹ് മാവൊഴിക്കുക ഈ മൈത ന്റെ മൈദയും പാലൊക്കെ കൂട്ടി അടിച്ചാ ആഹ് മാവ് ആഹ് പിന്നിം മറട്ടോക്ക അങ്ങനെ ആഹ് ലെയറ് ഇതാക്കുക പിന്നെ അയിന്റെ മേലെ കേ അങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി
ക്യാപ്‌സിക്കോ ഇതോ
ന്നിട്ട് എന്താക്കല് ആഹ് തക്കാളി അങ്ങനെയൊക്കെ ഉം ഇതുപോലെ തന്നെ ഏഹ് എന്താണ് പ്പ ഇല്ല അടി കരിയൂല്ല ഞാന് നോൺസ്റ്റിക്കിന്റെറെ ഒരു ചെറിയ ചെർതുണ്ട് സിമ്മിലാക്കി കാണ്ട് ഇങ്ങനെ ഇടും അപ്പൊ കരീന ഒന്ന് കരിഞ്ഞി ട്ടൊന്നുമില്ല പിന്നെ അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു വെള്ളക്കള ആ കുക്കറിലും ഉണ്ടാക്ക കുക്കറിലും ഉണ്ടാക്കിക്ക്ണ് ഞാന് കുക്കറിലും ഉണ്ടാക്കീണ് അപ്പഴേ സിമ്മിൽ ആക്കിങ്ങാണ്ട് നല്ല ഇതീയിലാക്കി അങ്ങനെ വെക്കലേന്,
ഉം
പിന്നെ, എന്താ അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു വെള്ളക്കളറയ്ക്കാരം അപ്പൊ പിന്നെ ഒരു ചേറ ചട്ടിക്ക് ഇങ്ങനെ, കമഴ്ത്തി കൊടുത്തക്കാണ്ട് ഒന്നൊരു, രണ്ടിൻറ്റൊക്കെ ഒന്നങ്ങനെണ്ട് അതില് ചെറിയ സിമ്മിൽ ഒന്ന് കട കടത്തി വേവിച്ചാൽ മതി,
അപ്പൊ അമ്മ അപ്പറ ആ ആ ഭാഗം വേ വേവിക്കേ,
ആഹ് വേവിക്ക ആ ഭഗം ഒന്ന അല്ലെങ്കിൽ ഒരു വെള്ള കളറ ആയിട്ട് ഇങ്ങെനിക്കും അതിന്റെ മേലെങ്ങനെ ഒരു വെള്ള കളർ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിക്കും അപ്പൊ അങ്ങനെ അപ്പുറത്തെക്കിട്ടാല്, മറിച്ചിട്ട് വേവിച്ച ആഹ്, അപ്പോ വെന്തിട്ടന്നെ ഒന്ന് ആ മോള ആഹ്, അങ്ങനെ ഒന്ന്ണ്ടാക്ക നല്ല രസാണത്, കുട്ടികൾക്കൊക്കെ ഞ്ഞങ്ങ നോമ്പിനൊക്കെ ഹ നോമ്പ മ്പ് നാണല്ലോ ഞമ്മള് അങ്ങനത്തൊക്കെ കൊറെ ഇണ്ടാക്ക അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ,
ഉം ഉം
നോമ്പ് കഴിഞ്ഞാ പിന്നെ അങ്ങനത്തനൊക്കെ മടിയല്ലേ, ആഹ് ആഹ് ആയിക്കോട്ടെ എന്നാ എന്നാൽ ശെരി എന്നൽ ആഹ് ആഹ്,